ഹലോ
ആഹ പറെഡി കേൾക്കുന്നുണ്ട് പറയേ
എ എന്തൊക്കെയാ
എന്താ അങ്ങനെ പോണ്
മ്
വെക്കേഷന ഒക്കൊയിയിട്ട് ആ ഭക്ഷണംൊക്കെ കഴിച്ചു ച്ചു, വിർന്നാർ വന്നിട്ട് ും പോയിട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെ പോണ് സ്കൂൾ കൂട്ടയതുകൊണ്ട് എന്തൊക്കെ ഇജ്വി വിരിനൊക്കെ പോയോ ആ ആ ഉ ഭർത്താവിന്റെ പെങ്കമാ പെങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ എൻന്റെ വീട്ടേക്ക് പോയി നീ ആനൊക്കെ അങ്ങനൊയിട്ട്
ഉം
നാളെ എളെല്ലാരും വരും മറ്റൊരക്കെരു അപ്പ രസക്കാരോ എല്ലാരും പാടെ കൂടുമ്പോളാണല്ലോ രസം ഉം കൂടുമ്പോ ഉ
കുട്ടികളൊക്കെ കൊറേുണ്ട അവിടെ
ഇല്ല വലിയ വക്ക് മൂന്ന കുട്ടികള് മറ്റുകൾക്ക് ഉണ്ടാക്കുന്ന നാല നാലാ ആളച്ച എനിക്ക് രണ്ടാളും അങ്ങനെയല്ലേ
ആഹ എല്ലാരും
ചെറിയ കുട്ടി ആ് ചെറിയ കുട്ടികളാവുമ്പളെ ഓല കല ചെറിയും കാണുമ്പോ ഒരു രസം വേറെ തന്നെയാണ്
ആ എടുക്കയിലൊക്കെ പോലുണ്ടോ
ആ വന്നാ വല്യ ഓള് വന്നാല് വല്യ നാത്തൂൻ വന്നല് ഞങ്ങങ്ങട്ടെങ്കിലും ക്കെ എങ്ങട്ടെങ്കിലുംക്കെ ഇങ്ങന ഇറങ്ങിപ്പോകും പോ പോയി അങ്ങനെ പോയിക്കൊണ്ടക്കും അത് ഓക്കത്തൊരു രസണ് ഇല്ലല്ല ഓൽക്കുന്നു നിൽക്കാൻ അവള് പിന്നെ ക്കുളും മദ്രസുംഒരുമിച്ച് ആയതോണ്ട് അങ്ങനെ ഇപ്പ ഈ മാസെ ഈ മാസാ ഓൽക്ക് ഒഴിവുള്ളൂ മെയ് മാസേ ഒഴിവുള്ള ഏപ്രില് മദ്രസിലെ പരീക്ഷ ഒൽക്ക് അങ്ങനെ വരാൻ പറ്റിട്ടില ഓൾ ഇപ്പൊ വന്നതാണ് മെയ് മാസം താന്തി ഇപ്പാൻ്റെ പെങ്ങള മോള മോൻ്റെ ഇപ്പന്റെ പെങ്ങളമോൻ്റെ മോള കല്യാണണ്ട് ഞ ഞയിന് എല്ലാവരും ഉണ്ടാവും നാളെല്ലാവരും വരാറ
ആ
അങ്ങനെ വീട്ലെച്ഛാ ഉം ആ അല്ല അത് ഓഡിറ്റോറിയത്തിലാ ഓഡിറ്റോറിയത്തിൽ വച്ചാ അന്റെ മോന്റെ അപ്പല്ല മോ കുട്ടിയാണത് ഞാനിങ്ങനെ പറ മം അത് പെൺകുട്ടി ട്ടി യാണ് മ്മ്മ് നമ്മളത് ഇപ്പോ പെൺകുട്ടിയാണൽ പെരകുട്ടി ഇങ്ങളയിന് പറിഞ്ഞ് ഹ് ഹ്
ആ അത് ശരിയാണ് പൺകുട്ടികളാകുമ്പോ വേഗം അടെ എല്ലാരും കടന്നോ
ആ അവരൊക്കെ കിടക്കാൻ വേണ്ടി ഒരുങ്ങിട്ടുണ്ട് മോൻ ഇപ്പ കള കളിണ്ട് ടർഫില് കളുണ്ട് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടണ്ട് പറഞ്ഞ് ഓന് ഇപ്പോ പോയിട്ണ്ട് ഇനിപ്പം ഓൻവരുവോളം ഒറക്ക് കിട്ടൂല അവെളു വന്ന് കയറങ്കിലേ- ഒറ്റക്ക് കിടക്കാൻ പറ്റുല്ല ഞാനാണെങ്കിൽ മരുന്ന് കുടിച്ചിട്- ട്ട പിന്നെ നെരമ്പിനീളമരുന്നും പിന്നെ അലർജീന്റെ മരുന്നും ഈ രണ്ട് മരുന്നും അതങ്ങനെ അതങ്ങനെ കുടിച്ചാണ്ട്- ആ ഉറക്കത്തെ ഉറക്കം കണ്ട് രാവിലെ എണീക്കാൻ കഴിയൂല
ആഹ വർക്കി ന്റെ ഇപ്പ തന്നെ അല്ലെങ്കിലേ നമ്മക്ക് നീച്ചാൻ തോന്നൂലല്ലോ ചൂട് കൊണ്ടൊക്കെ ഉ-
അ ഒന്ന തണു- പോമ്പോള ഒന്ന് കിടക്കുകെ ഒ ള്ളൂ അപ്പൊ- സകരിക്കും വേണ്ടപ്പ ഇപ്പം അങ്ങനെൊരു സുഖമണ്ട് മറ്റത് കാരണം നമ്മൾ നേരത്തെ- ത എണിക്കണ്ടേ നിസ്കാരത്തിനൊക്കെ- സമയത്തിന് എടുക്കണ്ടേ അങ്ങനെ ഫുഡ് നാളെയാണ് എല്ലാവരും പറഞ്ഞു ഉണ്ടാക്കാന്നുവച്ചു ആ ഇന്ന്- ബീഫ് ഉണ്ടായിരുന്നു ഒരു ഉച്ചക്ക് ശേഷം ആളു വരും സാധാ ചോറും, പപ്പടം പൊരിച്ചതും ഉണ്ടാക്കി നാള ഇനി മന്തിയോ ബിരിയാണിയോ എന്തെങ്കിലും ആ ആ ആ മന്തിയോ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാം- ആഹാ അമ്മ മരിച്ചു മരിച്ചു ച്ച് പോയ ദിവസമാണ്
ഏ അങ്ങനാണ്? ആഹ ആ ആഹ നക്ഷത്രം
ഉം ആ എന്റെ മോളെ- ഓ ക്കെ ആ ഏജ്ണല്ലോ അറബി മാസം അറബി അറബി മാസം നോ- നോക്കുകയാണങ്കിൽ മലയാള മാസംമാണെങ്കിൽ ആയിട്ടില്ല മലയാള മാസംമാണെങ്കിൽ ആഗസ്റ്റിലാണ് മറ്റേത് ജൂൺിലോ
ഓക്ക് ഇപ്പോ പത്ത് വയസായി
ആ അതു ജൂലൈ ഏത് മാസ
ഫെബ്രുവരിഫെബ്രുവരിയണ് മറ്റേ അറബിനെയാണ് ഏഴുതിച്ചത് അറിയില്ല എങ്ങനയ എന്ന്
ആ ഓരല്ല ഓരതല്ല മറ്റോനാണ് മറ്റേ മോനാണ് മറ്റേ ആങ്ങളുടെ മോനോ ആ ഓരാണ് ആ ഓര് ജൂല ജൂലൈയിലോ അങ്ങനെ ആഗസ്റ്റിലാണ് ആഗസ്റ്റ് അറബി മാസം അത് കഴിഞ്ഞും ചെയ്തു ഇംഗ്ലീഷ് മാസം ഞാൻ ആഗസ്റ്റ് വന്നിട്ട് കാണോ അതാണ് അറബിയ ഇംഗ്ലീഷിൻ്റെ മാറ്റങ്ങള അറബിയാണ് ഇപ്പം പതിനൊന്ന് വർഷമായത് ഇംഗ്ലീഷ് ആണെങ്കി ആഗസ്റ്റ് വര ആ അ ഓഗസ്റ്റ് വന്നാലാണ് പൈനന്ന് പൂർത്തിയാകുക ഉം പിന്നെ
എങ്ങനെ എനിക്ക് ഞാനും മോറെ സുന്നത്തല്യാണം കഴിച്ച അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല പിന്നെ മദ്രസ ഇല്ലേ അപ്പൊ ഉം കഴിഞ്ഞഞ് വ്യാഴ്ച പോയിക്കാണ്ട് പിറ്റേന്ന് പോന്നു
ആഹ
ആഹോർ മ്മ്
ഉ ആ കി ഇഞ്ഞ് പെരുന്നാളിന്റെ ഇഞ് പെരുന്നാളിന്റെ അവധി ഉണ്ടാവുംല്ലേ അത് കിട്ട വർകാരം ആ അത അതങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ എല്ലാർക്കും എല്ല ആ സയത്ത് തന്നെ പോവാൻ പറ്റും ആയോ അതൊന്നും ഇപ്പ നടക്കണ കാര്യല്ല
ഇനിയിപ്പോ സ്കൂള്
ഉ ഉ ഉ ആ ആ മദ്രസ നെ
ഉം ഉ ഇപ്പൊ സ്കൂൾ തുറക്കാനുള്ളതൊക്കെ നോക്കാനായി പെരുന്നാളും തുറക്കലക്കെ ഒപ്പല്ലേ
ഉം നല്ല നല്ല കുറച്ച് ഇതിനെ ഇറങ്ങേണ്ടി വരുംല്ലേ സ്കൂൾ തുറക്കലും മ മ ഡ്രസ്സ് അല്ല സ്കൂള് തുറക്കലും പെരുന്നാളും
ഉം അന്നെ കൊറച്ച്
അയിന്റെ ഉള്ളിൽ കെടന്നൊളി ആയേനെന്താ എങ്ങനെ ഞാന് അയിന്റെ ഇടയില് ആഹ് ആ ആ ഇനി പെരുന്നാളിന് ഡ്രസ് എടുക്കണ്ടോ
നോക്കട്ടെ ഇന്നതിനനുസരിച്ച് അല്ലെങ്കി എന്തേലും ടോപ്പോ അങ്ങനെയൊക്കെ ഒപ്പിച്ചണം ആ കല്ലേപ്പാടഞ്ഞഞ് സ്കൂൾ തുറന്നാൽ തന്നെ ചെലവാണ്
ഏ എങ്ങനെ
സ്കൂൾ തുറന്നാൽ തന്നെ പൈസക്ക് ചെലവാണല്ലോ അറിയാം
അങ്ങനെ ആ ആ ആ ആ എനിക്ക് പിന്നെ ഇപ്പം രണ്ട വർഷായിട്ട് മോന പ്ലസ് ടു കഴഞ്ഞാണ് ഓവിടെ ഇല്ലാത്ത കൊണ്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും വേജറാണ്ട ഉ
യൂണിഫോം ഒരോക്ക് വാങ്ങണം അല്ലാപ്പൊ നടക്കൂലബേഗും ഉണ്ട് ബുക്ക് ബുക്ക് പിന്നെ വാങ്ങാതക്കാൻ കഴൂലല്ലോ
തന്നെ വർക്ക്
ഏ
പരുമ്പളക
ആ ബുക്ക് കുറച്ച് വാങ്ങി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സ്കൂള് കൊടുക്കണ്ടായിരന്നപ്പോ അവിടെ പോയി വാങ്ങി പോ യൂണിഫോം ഒരാൾക്ക് വാങ്ങീന് അവിടുന്ന് കിട്ടിണ്ടരന്നപ്പോ ഒരാക്ക് വാങ്ങാണ്ട് ഒക്കെ നോക്കാനായി ഏഏ മാറിയില്ല
ചിലോടത്തക്ക ആണ്ട് ഉം ഉം ഉ ചെിലോടത്തൊക്കെ പിന്നെപ്പോ പ്രൈവറ്റ് ആകുമ്പോം പിന്നെ അതെ അത പക്ഷെ ഗവണ്മെന്റ് സ്കൂളിലൊക്കെ ഇവിടെക്കെ ഓരോ വർഷത്തെ കുട്ടികൾ ഓരോ വർഷം ഇഷ്ടം പോലെ കുട്ടികൾണ്ടായിട്ടേ
ആഹ ആഹ
തിരിച്ചറിയാൻ ഓരോ ക്ലാസ്സിൽ എട്ടിനു ഒരു യൂണിഫോം ആണെങ്കി ഒമ്പതിന് വേറെ പത്തിന് വേറെ ആ എട്ടാം ക്ലാസ്സത്തെ യൂണിഫോം അ ടു അടുത്ത പ്രാവശ്യം ഒമ്പതാം ക്ലാസ് കവും പിന്നെ പത്താം ക്ലാസ് ആ വും പിന്നെയും തിരിച്ചറിപ്പ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ആ അതിന് ഇഷ കൊറേ കുട്ടികൾ ഉണ്ടായിറ്റേ അങ്ങനെയണ ഇവിടു പത്ത് സ്കൂള്
ആഹ അല്ലെ കുട്ടികൾ ഏത് ക്ലാസ്സിലെന്ന് പെട്ടന്ന്ണ്ട് അറിയാം
ആ ആ അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ കുട്ടികൾ വേറെയും പ്ലസ് ടുൂവിൻ്റെ കുട്ടികൾ ഒക്കെ യൂണിഫോമ് മാറ്റല്ലോ ഉണ്ട് കുട്ട കുട്ടികളെ തിരിച്ചറിയാൻ കഴിയും ഒക്ക ഒരു ക്ലാസ് ഏത് ക്ലാസിലെ കുട്ടിയാ കുട്ടികളാണ് കച്ചറ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വികൃതിയൊക്കെ കാണിക്ക്‌ണ് അറി പറയാൻ കഴയിൂല്ല വല്ല കുട്ട്യാളം ചെയ്യക അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെന്തൊക്കെ ഫു ഡോ ക്കായോ
ആ ആകഴിച്ചു ഞാന് കടക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നതാണ് ഫുഡ്ന്ന് നേരത്തെ കഴിച്ചു ഇന്ന് വെണ്ടക്ക കറിയും മീനുംള്ളേും
ഞാനും തന്നെ നേരത്തെ ആയതോണ്ടേ
ആ ആ ഞാന് കഴിച്ച കഴിഞ്ഞാ പിന്നെ ഉറങ്ങണല്പ് ഉറങ്ങാലോ അഏതാണ് വേഗണ ഒക്കെ കഴിച്ചട്ടു പോട്ടെ
ഹസ്ബൻഡ ഒക്കെ നേരത്തെ കിടക്കും മോന് വന്നാലേ ആ ഒരു നേരത്തെ ഫുഡും കഴിക്കും ഞങ്ങളൊക്കെ കേട്ടോ
ഉം ഇന്നന്റെ നേര- എന്തോ അങ്ങനെ ആവലില്ല അപ്പൊന്നല്ല കുട്ടികക്കൊ കൊടുത്താ വേക്കല ആ- പാത്രത്തിന്നെ അവനോട് കഴിച്ച അങ്ങനെ പിന്നെ എല്ലാർക്കും കൊടുത്ത അങ്ങനെ കയ്
അ
നേരത്തെ കഴിഞ്ഞ നമ്മുക്ക് നേരത്തെ കെട - മറ്റേ കടക്കാൻ നിന്നിട്ട് നേരം വെളുക്കും
ഉ
ന കിടക്കൽ തുടങ്ങിയോ
ആ കടന്നിക്ണ് ഇപ്പ മോൻ ട റഫ് പോയി ഇനി മോൻ വന്നിട്ടാണോ എനിക്ക് കിടക്കാന് ഉം
എന്ത ഇനി ചോറ്റിക്ക്?
എങ്ങനെ
ടോ ചിക്കൻ തേനേഷ്യ
ബീഫനി നല്ലാണ് ബീഫിന്റെ കറിയും ഉം
പിന്നെ എന്താണ്ട്,? ഞാന അങ്ങനെ വിളി- ഇല്ല അപ്പളൊന്നും കിട്ടില്ല റേഞ്ചില്ലേക്ക ഇനിക്കാരല്ലേ കൊറെേ വിളിച്ച ട് വിളിചിന്-
അല്ലെ അവിടെ നതുണ്ടായിപ്പോളെ ഒ ളോട് പറഞ്ഞു പത്താനം പറാ ഞ്ഞ എ ങ്ങനെ
ആ ആ
ആ ഓല് വന്നാ ഓല് വന്നാലാണ് എനിക്കൊരു സന്തോഷം കാരണം- നമ്മള് ങ്ങനെ ഒറ്റക് ആ് ഫോണുമ്മകക്ക്‌ ഒന്നും നോക്കിട്ടില്ല ഒറ്റക്കല്ലല്ലേ? ആ അതെ ഒരു ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും വീടുകളിലയിറ്റ്-
വീടില്ലല്ലേഅടുത്ത് ക്കൊന്നും പ്പൊ ആഹ
ഉം എന്റെറെ വീട്ടിലൊക്കെ തൊട്ടടുത്ത് എന്റെ എന്റെ വീട്ടിലൊക്കെ തൊട്ടടുത്തഅടുത്ത് അടുത്ത് വീടാണ് ഇവിടങ്ങനെ ഫോണുമാങ്ങനെ തോണ്ടൽ അയ്മ്മേ തൊണ്ടന്നെ പോണമ തന്നെ തോണ്ടല്ലേ അയി്മ തോണ്ടന്നെ ഭണി യൂട്യൂബിലോ യൂട്യൂബിൽ അധികം ഇല്ല ഞങ്ങൾ- തന്നെ ഇങ്ങനെ മൂന്ന് നാല് വീടല്ലേ
ആഹ് ആഹ്
പിന്നെ അപ്പുറത്ത് വേറൊരു തൊടിയാണ്, അതും കഴിഞ്ഞിട്ടാണ് വേറെ ചേച്ചിമാരെ വീട്-
ആഹ് ആഹ്
അങ്ങട്ടൊന്നും കല്യാണം കഴിച്ചാ പിന്നെ നമ്മള അങ്ങോട്ടും അങ്ങനെന്നും- നമ്മളെ വീട്ടിൽ നമുക്ക് എന്ത്- ഇതെങ്ങനെ ഫ്രീഡായാലും ഞമ്മക്ക് ഇവടിപ്പം ഞാനൊറ്റക്കന്നെ ഉള്ളു ന്നാലുന്ക് ക്ക് ഫ്രീഡണ്ട് പക്ഷെ സ്വതന്ത്ര്യണ്ട് പറഞ്ഞിട്ട് കാര്യല്ല ആ ഒരുമ് മടിയാണ്
ആ ഇന്നിവിടൊക്കെ നിറച്ച വീടെളുണ്ട് ഞങ്ങള് വർത്താനോ അങ്ങട്ടോങ്ങട്ടോ കാണുമ്പോളൊക്കെ പറയും
ആആആ ഉം
പറന്ന പിന്നെ നേരോല്ല അഹ് വിളിച്ചോയ്ക്കണല്ലോ ഇന്ന ആയിക്കോട്ടെട്ടോ ഞാൻ വിളിക്കണ്ട്
ആ ഇന്നാ ആയിക്കോട്ടെ ട്ടോ ഞാൻ വിളിക്കണ്ട് ക്കേ ന്നാ ശരി